എവിടെയാണ്?
ആഹ് ഞാൻ ഇതാ ഉം പെരുന്നാള് ലീവൊക്കെ ആണെല്ലോ? അതെല്ല ഔട് കടെൽക്ക് വന്ന്ക്കാണ് കോഴിക്കോട് കടെൽക്ക് ബീച്ച്ക്ക്.
ആഹ് എന്തെലൊക്കെ ലീവായ മലയാളികള് ഞമ്മള് മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളോര് ആദ്യം പോവാ ക ബീച്ച് കാണാനാണല്ലോ ഫാമിലീന്റെ കൂടെ. ആഹ് അപ്പൊ എല്ലാരും പോണാണല്ലോ ഇതെപ്പൊ ഇങ്ങെനെ, ഇങ്ങെനെ ബീച്ചിങ്ങനെ കണ്ട്ങ്ങെനെ ഇരിക്കാണോ?
ഉം ഇതാ ഇപ്പൊ ആഹ് എന്താപ്പൊ സൺസെറ്റ് ഇങ്ങെനെ ആയിക്കൊണ്ടിര്ക്കാണ് നല്ലെ തെരക്ക്ണ്ട് പെര്ന്നാൾ ലീവൊക്കെ ആയികൊണ്ട് നല്ലെ തെരക്ക്ണ്ട്. എന്താലെ ഞാ ഇങ്ങെനെ ആലോയിച്ചാണ് ഈ കടല് കാണാൻ എത്രെണ്ട്ലേ? ആഹ് തൽക്കെക്ക് നോക്കുമ്പോ അയ്ന് അപ്പർത്ത്ക്ക് എന്താച്ചാ കാൺണില്ലാ. ഓടി വന്ന് ഞാൻ ബേ മേപ്പക്കെട്ത്തോക്കിയപ്പൊ അയ്ന്റപ് പ്പെർത്ത് അടെന്താപ്പം യു എസ് എ, യെമാനൊക്കെ കാണത് അത് സത്യം തെന്നെ?
ആഹ് ഒക്കെ സത്യാണ് കാരണം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കടലാണ്ന്നാണല്ലോ പറയുന്നത്. കാരണം കടല് പർഞ്ഞാല് ഭൂമിയുടെ ഇമ്മള് കരേല് നമ്മളീ മനുഷ്യർ ജീവിക്കുന്നെത് കൊറച്ച് ഭാഗത്തെ ഇള്ളൂ ഭൂമിയില് ബാക്കിയൊക്കെ കടലാണ്. ഇപ്പോ ക നമ്മളേക്കാ കൂടുതലുള്ളെ കടലാണ് അങ്ങനെ ഇപ്പോ നോക്കിയാല് കാണാത്ത തീരത്തോളം കടെല് അതിനുള്ളിലുള്ള നിഗൂഢതകളൊക്കെ എത്രയോ പഠനങ്ങള്ണ്ട് അയ്നെ കുറിച്ചാണ്ട്. ഇങ്ങെള് എന്തേ പഠനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ?
പിന്നെന്താ ഏഹ് ഈ ശാസ്ത്രജ്ഞന്മാര് കൊറെ പറയും ഞാൻ കേട്ട്ക്കണു ഈ എന്താ നല്ല അടീക്കിങ്ങനെ പോകുമ്പോ മർദം കാരണം ആന്താ ഓലെന്തൊക്കെയോ ഒരു സ്യൂട്ടൊക്കെല്ലെ എന്തൊക്കെയോ ഡ്രസെക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സും അടി ഡ്രസ്സും കൊണ്ട് അടിക്കോണ്ടെ ആ അടീക്ക് പോണ സമയത്ത് ആ ഡ്രസ്സിനും കൂടി ചെല മർദം കാരണം അത് സെൻസ് ചെയ്തിട്ട് പിന്നെ മേലെക്കെന്നെ കേറാൻ പറയുന്നാ പിന്നേം അടീക്ക് കൊറേ പോകാന്ണ്ട്ന്നാണ് ഈ കടലിലൊക്കെ എത്രങ്ങാനം മീനുകളാ നമ്മളെന്നെ എത്രങ്ങാനം മീനുകളെ തിന്ന്ണ്ട് ഒന്ന് ആലോയിച്ചോക്കാല്ലേ
നമ്മള് തിന്നുന്ന നമ്മള് കഴിക്കുന്ന മീനുകൾ ആകെ കടലിലുള്ള മൊത്തം മീനുകളുടെ ഏഹ് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം പൂജ്യം ഒരു ശതമാനം പോലും ഉണ്ടാവൂല്ലാ അതിനേങ്ങാൾ കൂടുതൽ മീനുകൾ കടലിലുണ്ട് കാരണം ഇതുവരെ ശാസ്‌ത്ര ശാസ്ത്രജ്ഞമാരിപ്പം കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും ഇനിയും കടലിലുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം കടലിന്റെ പല ഭാഗങ്ങളിലും ഇതുവരെ ശാസ്ത്രം എത്തിയിട്ടില്ലാ എന്നുള്ളത് ഒരു യഥാർത്ഥ്യമാണ് കാരണം മൂന്നിൽ രണ്ടു ഭാഗങ്ങൾ ഒരിക്കലും ഈ ഒരു അയിമ്പത് വർഷത്തേക്ക് കയ്യാൻ കയ്യൂല്ലാ കാരണം മനുഷ്യന്മാർക്ക് പോകാൻ കഴിയാത്ത കുറെ സ്ഥലങ്ങള് കടലില്ണ്ട് അതുകൊണ്ടാണ് കടല് എന്നുള്ളത് നിഗൂഡാന്ന് പറയുന്നത്
തീർച്ചയായും അത് ശെരിയാണ് ഇതിങ്ങനെ പറയുമ്പോ ഈ കടലിനടിയിൽ ഇങ്ങനെ നല്ലോ ഇങ്ങനെ ഇത് കണ്ടപ്പോ ഇൻട്രസ്റ്റ് എന്താപ്പോ ഞാൻ ഇപ്പ ഞാൻ പണ്ട് ചെറുപ്പത്തില് ഞാൻ എന്താട്ടീന്നു അറിയോ ഈ കടൽന്റെ അന്നൊക്കെ ഇന്റെ ഫാമിലിൻ്റെപ്പങ്ങനെ പോയപ്പോ ഞാൻ എന്താട്ടീന്നു ഹൺ ട്രീ, ഹൺട്രി ഷാർക്കാ പറഞ്ഞിട്ടൊരു ഗെയിമ്ണ്ട്. അത് സത്യാണോ അതൊന്നും അറീല്ല നമ്മൾ വെർ തെ കേട്ടീട്ട് അങ്ങനെ അയ്ല് ഇങ്ങനെ മീൻങ്ങെ തിന്നാ. മീൻനെ ഞമ്മൾ തിന്നാ. ഞമ്മള് ശാർക്കാകാരം ആ മീൻനെ ഇങ്ങനെ തിന്നാ. അപ്പോ അയിൻ്റെടീല് ഇങ്ങെ പോകും കൊറേ അടീക്കങ്ങനെ പോകും. ഇങ്ങട്ട് എന്താ കൊറേ പലതര മീനേള് ഇതൊക്കെ വാലൊക്കെ വല്യെ ചെറക്. ചെറകൊക്കെ ഇല്ലെ മീനേള്. എന്താലേ അങ്ങനത്തൊക്കെ മീൻ ഇണ്ടാവോ ഈ ലോകത്ത്?
ആഹ് എന്റെ ഉപ്പാക്കേ എൻ്റെ ഉപ്പക്ക് മീൻ മാർക്കറ്റിലാണ് പണി. ചെലപ്പം വീട്ടിലേക്ക് എടക്കെടക്ക് വെറൈറ്റി കൊറേ മീനുകളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഈ ചെറക്ള്ള മീനൊക്കെ ചെലത് ചെല ചെറക് പറക്കാനായിരിക്കില്ല. അങ്ങനെ ത്തെ ചിറക് ഇണ്ടാകും മീനുകൾക്ക്. ഞമ്മളിപ്പേ ഇന്റെ ഉപ്പ ഒരട്ടം പറഞ്ഞിര്ന്നു. ഞമ്മളിപ്പോ ഈ മ മനുഷ്യന്മാര് ഇതുവരെ ഭക്ഷിച്ചന്ന് അ ആകെ ടോട്ടൽ മീനുകൾ അതായത് ഇതുവരെ എത്രത്തോളം വെറൈറ്റി മീനുകളെ ഭക്ഷിച്ചിണോ അതൊ ക്കെ കടലിലുള്ള മീനുകളുടെ ഒരു ശതമാനം പോലും ഇല്ല മൊ മൊത്തം മീ നുകളുടെ വെറൈറ്റികൾ ഒരു ശതമാനം പോലും ഇല്ലാന്നാണ് ഉപ്പ പറഞ്ഞിരുന്നത്. അത് ശരിക്ക്ള്ളതാണ് കാരണം കൊറേ പഠനങ്ങൾ അങ്ങനെ പറയുന്ന്. കടലിന്റെ അടീല് ഇനിയും കണ്ടത്താ കണ്ടെത്താത്ത കൊറെ ജീവികളുണ്ട് എന്നുള്ളതാ. പല സിനിമകളിലും പിന്നെ ക ഗെയിമുകളിലൊക്കെ ആയിട്ട് മനുഷ്യന്മാര് അങ്ങനെ കൊറേ മീനുകൾ അവരുടെ ഭാവനയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തത് കടലുകളിലും ഉണ്ടാവുന്നും ഉള്ള ഒരു രീതീല് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത കൊറേ മീന്കള്ണ്ടല്ലോ. അത് ചെലപ്പം കടലിൻ്റെ അടീലും ഉണ്ടാകും. പക്ഷെ മനുഷ്യമാര് കണ്ടെത്താത്തത് ആയിരിക്കും. അങ്ങനെ അത്രത്തോളം നികൂഢതകൾ നിറഞ്ഞൊര് സ്ഥലാണ് കടല് എന്നുള്ളത്. പിന്നെ കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന യാത്രയാണ് കടലില് എന്ന്. ഈ വിമാനത്തിലും തീവണ്ടികളിലൊക്കെ യാത്ര ചെയ്യുന്ന മാതിരിയല്ല കടലില് യാത്ര ചെയ്യാന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള യാത്രാന്ന്ള്ളത് കടലിലെ യാ ത്ര ചെയ്യാന്നുള്ളതാ. കാരണം എപ്പ വേണമെങ്കിലും കടലിന്റെ സ്വഭാവം മാറും എന്നുള്ളതാണ്. ഈ ഇതിപ്പോ ശാന്തമായി നിൽക്കുന്ന കാലാവസ്ഥ കണ്ടിട്ട് കടലില് യാത്ര ചെയ്യാൻ പോയാല്, പെട്ടനെ കടല് മാറും ചെലപ്പോ അതൊക്കെ പല കഥകളിലും ഞമ്മൾ ഇങ്ങനെ കേട്ട് കേട്ട് വരുന്നൊരു കാര്യാണ്. ഞാന് ഇതുവരെ കടലില് യാത്ര ചെയ്തിട്ടില്ല. ഇങ്ങൾ എപ്പളെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ കടലിലൂടെ?
ഞാന് ഇബടെങ്ങെനെ സ അങ്ങനെ ഞാൻ പ്പൊ ആഹ് കടല്ന്റെ മുന്നിലാ കൊറച്ചപ്പത്ത് ഇങ്ങനെ യാത്ര ചെയ്യാനും ബോട്ടൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ കൊ തോനെ ദൂരൊന്നും പോകൂലട്ടോ. കൊറ് ച്ച് ദൂരെ. എത്രെക്കി, എത്രേന്ന് ഞാൻ ചോയ് അത് ചോയ്ച്ചോക്കിയപ്പോ ഒരായിരം ഉർപ്പ്യാന്ന് പർഞ്ഞു. വെർതൊരു പോക്കിന് ഒരു ഫാമിലി പോകാനാ ആയിരുർപ്പി. നല്ല രസാണ് കാരണം കടലർഞാ അത്രത്തോളം കാണാണ്ടല്ലോ. ഞാൻങ്ങനെ കടൽല് നോ തലക്കെ നോക്കുമ്പണ്ട് ചെറിയൊരു എന്ത ചെറിയതായിട്ട് എന്തൊക്കെ കാണ് ണാ. അപ്പെന്താന്നറിയാൻ നോക്കുമ്പോരു കപ്പലാണത്. കപ്പലല്ല ഒരു ബോട്ട് ആ ബോട്ടില് ആൾക്കാര് ണ്ടോ ഇല്ലേന്നൊന്നും ഇച്ചറീല്ല. പിന്നെ ഈ മീൻ പിടുത്തകാര് പിന്നെ ഇബടെ ഇബടെ കൊർച്ചപ്പർത്ത്ണ്ട് കൊറേ മീനാള് ങ്ങനെ മാർക്കറ്റ് ചെയ്യ്ണ്. അതായത് അവ്ട്ത്താള്ക്കാര് ലേലം വിള്ച്ച ലേലം വിള്ച്ച്ട്ട് സാധാരണ അന്റെ ഉപ്പാക്കൊക്കെ അതെന്നല്ലെ പണി. അപ്പൊ അന്റെ പ്പാക്ക് അറിയേക്കാരം എങ്ങനെ ലേലം വിളിയൊക്കെ ഇണ്ടാവാന്ന്. അങ്ങനെ ലേലം വിള്ച്ച്ങ്ങനെ കാണാൻ നല്ല രസാണ് ഫാമിലിന്റപ്പം പോന്നപ്പോ തന്നെ നല്ല രസംണ്ട്. ഈ കാലിന്റടീക്ക്ങ്ങനെ വള്ളം വെര ഇതീ പൊതുവേ ഞമ്മളെ ഈ കടലർഞാ. ഏ പൊര്ന്ത മൂന്നിലും രണ്ട് ഭാഗം കടലാണെങ്കിലും ഈ കടൽത്തെ വള്ളം പൂർണ്ണമായും ഉപ്പ് രുചിയാണ് പിന്നെ ഉ ഉപ്പുണ്ടാക്കുന്നതന്നെ കടൽന്നാണ് അത് വേറെ കാര്യം അങ്ങൻതന്നല്ലേ.
ആ പക്ഷെ അതാണ് വ്ടെ പറഞ്ഞത് മൂന്നില് രണ്ടു ഭാഗം ലോകത്തിന്റെ മൂന്നില് രണ്ട്. രണ്ട് ഭാഗം ഈ ഭൂമിയുടെ മൂന്നില് രണ്ടു ഭാഗം കടലാണ്. ക്ഷെ ഭൂമില് കുടിവെള്ളം കൊറവാണ്. മൂന്നിൽ രണ്ടു ഭാഗം കടലുള്ള ഭാഗത്താണ് ഭൂമിയിലാണ് കുടിവെള്ളം വളരെ കുറവാണുള്ളത് കാരണം. കടലിലുള്ളത് കുടിവെള്ളല്ല ഉപ്പെള്ളായതു കൊണ്ട് കുടിക്കാൻ മനുഷ്യന് കുടിക്കാൻ പറ്റൂല്ല. അതുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്യുന്ന പല ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഫിൽട്ടർ ചെയ്യുന്ന കടൽവെള്ളം ഫിൽ ട്ടർ ചെയ്യുന്ന ഉപകരണങ്ങൾ കണ്ടെത്തിയാൽ. മനുഷ്യന്മാർക്കേറ്റവും ഉപകാരൊള്ളരു കാര്യായിരിക്കും കാരണം കുടിവെള്ളത്തിന്റെ. മനുഷ്യനേറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യാണീ കുടിവെള്ളം ന്ന്ള്ളത് കുടിവെള്ളം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അപ്പൊ. കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവായത് കാരണത്താലന്നെ ഈ കടൽവെള്ളം ഫിൽട്ടർ ചെയ്തിട്ട്. കുടിവെള്ളമാക്കാൻ കഴിയുന്നൊരു വസ്തു ണ്ടെങ്കിലേ ഭൂമിയുടെ രണ്ടു ഭാഗം കടലായത് കൊണ്ട് തന്നെ. മനുഷ്യന് പിന്നെ കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാവില്ല. കുറവ് എന്നുള്ള കാര്യം ഉണ്ടാവുകയില്ല അത് യഥാർത്യാണോ കുടിവെള്ളം. കുടിവെള്ളാക്കാൻ പറ്റൊ ഈ കടൽ വെള്ളം.
നമ്മളെ ഇന്ത്യയിലില്ല പിന്നമ്മളെ ഇന്ത്യല് വല്ലാതെ കണ്ട്ട്ടില്ല പൊറം രാജ്യങ്ങളില് കണ്ട്ക്ക്ണു. എന്താപോയി ഫിൽറ്റർ ചെയ്യണൊരു ഒരുപകരണം. അല്ലോ ഫിൽറ്ററാക്കി, ഫിൽറ്ററ്ററാക്കി, ഫിൽറ്ററാക്കി. ചെറിയൊരു പ്പിന്റെ അതായത് ഇത് ഫിൽട്ടറാണ് ചെയ്തക്ക്ണെ നേരെ മനസ്സിലാവും. കടൽത്തെ വെള്ളാ നേരെ ആ കുപ്പി കുപ്പിമ്മെ തന്നെ എയ്തീട്ടിണ്ടാവും ഇത് കടൽത്തെ വെള്ളാണ് ഫി ലറ്ററാക്കിയാതാണ്ള്ളത് അങ്ങൻത്തെ കൊറേ നാൻ കണ്ട്ക്കുണു ഞാന് എന്റെ ഉപ്പ ഗൾഫിലാണ് അപ്പോ. ഇപ്പൊ ഇന്റെ പ്പാക് ഇങ്ങനെ ഇങ്ങതിന്റെ പണിയാണ് ത് ഈ ഫിൽറ്ററെയ്യണ പണിയാണ്. എന്താ കടൽത്തെ വള്ളം അങ്ങനെ ഇങ്ങനെ ആലോയ്ച്ചുമ്പോ ങ്ങനെ. കേക്ണാണ പറേണെക്കാ എന്റെ ഉമ്മട്ങ്ങനെ പറയ്ണെ ഞാൻ കേക്കാറുണ്ട് ഫിൽറ്റർചെയ്ത്. ന്നട്ടയ്ല് കൊറേ ഉപ്പ് ങ്ങനെ വേറെ മാറ്റിയേക്കും വെള്ളം വേറെ മാറ്റിയേക്കും. ന്നട്ടാവിയായിട്ട് ഈ ആവി ആവണ വെള്ളത്തിന്റടില്. ആവിയായി പോവും വെള്ളം മൊത്തം. ന്ന്ട്ട് ആ ആവിയായി ബാക്കിള്ള ഭാഗങ്ങള് ഉപ്പായിട്ട് താഴത്ത്ണ്ടാവും. അങ്ങനെ കൊറെ ഫിൽട്ടറായി ഇങ്ങനെ ചെയ്യ്ണൊക്കെ അയ്ന്റെ വീഡിയോങ്ങനെ ഉപ്പ്ങ്ങെട്ട് രസാണ് കാണാൻ. വലിയൊരു ഫാക്ടറിയിലോരോന്ന്ങ്ങനെ കാട്ടണണ്ട. എന്തത്ഭുത ആ എമ്മാ വല്യ പൈപ്പകാര കടൽന്ന്ട്ക്ക. ഇത്രരൊക്കെ വള്ളം ഇട്ക്ക്ണ ഞാൻ കണ്ടിട്ടും. എന്ത എന്റെ ഒപ്പംങ്ങനെട്ക്ക്ണ വീഡിയോങ്ങനെ ഇടണണ്ട്ട്ടും. ഇതി നിന്നും വെള്ളങ്ങട് കൊറയ്ണ മാരി നമ്മക്ക് തോന്നണ്ല്ലല്ലോ ല്ലേ. അതാണ് ഈ ഒന്നാമത് ഈ മൂന്നിൽ രണ്ടു ഭാഗംന്ന് പറയാൻ കാരണംണ്ടാവ ല്ലെ.
ആഹ് കടൽ വള്ളം കൊറയില്ലല്ലോ. എത്ര കുടിച്ചു വറ്റിച്ചാലും കൊറയാൻ പറ്റാത്തൊരു അതാണല്ലോ കടൽ വെള്ളം. ഇനി കടലിലൂടെ യാത്ര ചെയ്യാന്ന്ള്ളത്. കടലിലൂടെ യാത്ര ചെയ്യാൻ എല്ലാർക്കും ഭയങ്കര ഇഷ്ടായിരിക്കും. പക്ഷേ പലർക്കും അതിന് ധൈര്യം ഉണ്ടാവുകയില്ല. ആ കടൽ യാത്രാന്നുള്ളത് ശരിക്കും ദുഷ്കരമായിട്ടുള്ളൊരവസ്ഥ അത്രക്കും പേടിപ്പെടുത്തുന്നതായിട്ടുള്ള യാത്ര വേറെ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ ആളുകള് കൂടുതലായിട്ട് കടലിനെ ആശ്രയിച്ചിരുന്നു. പണ്ട് വിദേശത്ത് യാത്രകൾ പോകാനും വിദേശത്ത് കടലിലൂടെ ആണല്ലോ ഇന്ത്യയിലേക്ക് ആദ്യമായി അറബികളും ഏഹ് ബ്രിടീഷുകാരും ഏഹ് പോർച്ച്ഗീസ്കാരും വാസ്ഗോഡഗാമയുടെ ഒക്കെ ചരിത്രം സിദ്ധമാണല്ലോ കടലിലൂടെ കാപ്പാട് ബീച്ചിൽ കപ്പ കപ്പലെറങ്ങിയതൊക്കെ അങ്ങനെ കടലിലൂടെ പല കടലിലൂടെ പോയിട്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നതൊക്കെ. പലരും പണ്ടത്തെ ആളുകളൊക്കെ കടലിലൂടെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. കടലിലൂടെ ലോകം ചുറ്റിയ ആളുകളൊക്കെ അങ്ങനെ കൊറെേ ആളുകൾ ഇബ്നു ബത്തൂത്ത കടലിലൂടെ ലോകം ചുറ്റിയ ആളുകളാണ് പോലെ കടലില് യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും എല്ലാർക്കും പക്ഷെ പലരുടെയും പ്രശ്നം അതര് പേടി എന്നുള്ളതും പിന്നെ അതിനുള്ള ദുഷ്കരമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയാണ് കടലിലൂടെ ഫുഡ് ഒക്കെ തീർന്ന പിന്നെ ഫുഡ് കിട്ടാൻ സ്ഥലല്ല പിന്നെ വെള്ളം കുടിവെള്ളം തീർന്നാ പിന്നെ കുടിവെള്ളം കടൽ വെള്ളം കുടിക്കണ്ടി വരും അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്ര പിന്നെ എത്ര ദിവസം കൃത്യമായിട്ടുള്ള എത്ര ദിവസം കൊണ്ട് എത്തുംന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാ പറ്റൂല കടലില് ചെലപ്പം ദിവസങ്ങളോളം കടലില് കുടുങ്ങിയിരിക്കും കടലില് ഇങ്ങനെ പിന്നെ കാലാവസ്ഥ അനുകൂല അല്ലെങ്കില് കടലില് ഇങ്ങനെ നമ്മളവ്ടെ ഇരിക്കണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കടലിലെ യാത്ര പലരും ആശ്രയിക്കാ അതല്ലേ ശരിയല്ലെത്
തീർച്ചയായും വളരെ ശരിയാണ്. പോർച്ചുഗീസുകാരൊക്കെ വന്ന സമയത്ത് നമ്മടെ എന്തേ കോംബസ് കോംബസ് പറഞ്ഞ സായനംണ്ട് ആ സായനത്തും കൂടിയാണ് മനസ്സിലാക്കീന്ന് പക്ഷെ ഇപ്പളൊക്കെ റഡാറും അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെ ഇപ്പഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് കൊറേ ഇണ്ടായിന്നു. പണ്ടൊക്കെ പറഞ്ഞാല് ഇത് ഒറ്റ പോക്കാക്കാരം കടല്ക്ക്‌. പിന്നെ എവ്ട്ക്കാ എത്ത്ന്നത് ഇതും ഇണ്ടാവൂല. പിന്നെ ദീപൊക്കെ കാണും. ദീപൊക്കെ കണ്ടാ തന്നെ അവിടൊന്നും ഒന്നും ഉണ്ടാവില്ല ഭക്ഷണങ്ങളായിട്ട് കഴിക്കാന് പല ആളുകളും പോയിട്ട് തിരിച്ച് വരാത്ത സാഹചര്യവും സാഹചര്യങ്ങൾ വരെ ഇണ്ടായിട്ട്ണ്ട്. ഏതൊരു ഭാഗ സ്ക്വയർ സ്ക്വയർ ആയി ഒരു ഭാഗത്ത് പോയിട്ട് തി തിരിച്ച് വരാത്ത ഇഷ്ടം പോലെ വിമാനങ്ങളാണെങ്കിലും കപ്പലുകളാണെങ്കിലും ഒക്കെ ഇങ്ങൾ കേട്ടിട്ടില്ലേ
ആഹ് അവിടൊക്കെണ്ട് വിമാനങ്ങളിലും ഇതൊക്കെ വിമാനവും കപ്പലും ഒരിക്കലും നമ്മള് താരതമ്യപെടുത്താൻ കഴിയില്ല. കാരണം വിമാനംന്നുള്ളത് സുഖകരമായിട്ടുള്ള യാത്രയാണ് ഇപ്പം കപ്പല് എന്നുള്ളത് സുഖകരമല്ലാത്ത യാത്ര വിമാനത്തില് നമ്മക്ക് പെട്ടെന്ന് അവിടെ എത്താം. ഒരു ടൈം സമയം അത് സമയത്തിന് കൃത്യായിട്ട് എത്തും പക്ഷെ കപ്പല് അങ്ങനെയല്ലല്ലോ കൃത്യായിട്ട് എത്തുകയില്ല നമ്മളെ വിമാനത്തിന്റെ പോലെ വേഗം എത്തുകയില്ല ദീർഘ ദൂര യാത്രകൾക്കൊക്കെ ദിവസങ്ങളോളെടുക്കും മാസങ്ങളോളം എടുക്കും അങ്ങനത്തെ യാത്രകളാണ് കപ്പലിലുള്ളക്കെ അപ്പൊ ഇതിനെ കുറിച്ച് ഇനിയും കുറേ സംസാരിക്കാൻ നമുക്ക് കടല് അത്രതൊരു വലിയൊരു ലോകണ് വലിയൊരു വാ ഈ ഒരു സംസാരിക്കാനുള്ള വിഷയാണ് നമുക്ക് പിന്നീട് ഒരിക്കെ സംസാരിക്കാം
തീർച്ചയായും കടല് പർഞ്ഞാ കടൽ കടലിനെ പോലെ തന്നെ കൊറേ പറയാണ്ട് കട കടൽന്ന് കടലിനെ പോലെ തന്നെയാണ് നമുക്ക് പറയാല്ലതും നമുക്ക് പിന്നീട് സംസാരിക്കാം